ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേക്ക്ണ്ട് എന്താ നല്ല
എന്താ പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് പണിക്കെ കഴിഞ്ഞു ന്ത ങ്ങളെ വർത്താന
നല്ല വർത്താനാണ് ഒക്കെ സുഖണ് പ്രത്യേകിച്ചൊന്നുല്ല
സ്കൂളും മദ്രസ്സ ഒന്നും ഉണ്ടാവൂലല്ലേ അല്ലേ സ്കൂളും ഉണ്ടാവുലോല്ലേ
ന്ന് സ്കൂളില്ല മദ്രസ് പിന്നെ സുഭിക്കും ഇപൊ പത്ത് മണിക്കുള്ളല് പ്പ വന്ന് മഡ്രസ്സ് ഇല്ലാ സ്കൂള ഇല്ലാഞ്ഞാൽ തന്നെ ഞമ്മക്ക് മദ്രസ്സ്ന്നെ മതി
ഉം പെരേൽ ഒരാൾുണ്ടായാൽ തന്നെ നമ്മക്കേ പണി അധികല്ലേ ആ എന്താ ഇൻക്ക് അഞ്ചാളാണ് ഉം ആഹ് ഒക്കെ പഠിക്കന്നെണ് പിന്നെ എന്താന്നിട്ട് ഭക്ഷണക്കായോ
ആ ഭക്ഷണക്കായി ഉച്ചത്തെ ആയി മക്കൾക്ക് ചോ രണ്ട് മക്കളുണ്ടെലും ഒരാൾക്ക് പനിയാണ് സഛർദിയാണ്
ആഹ് എന്തേ കാണിച്ചില്ലേ
ഇപ്പം തുടങ്ങ ഓന് മദ്രാസക്കൊക്കെ പോയി വല്ല്യ കുഴപ്പന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൾ മദ്രസ്സ് ഇട്ട് വന്നപ്പോ തലവേദന അറി ഇനെക്കെ കടന്ന് എൻ്റെ ക്ക് കണ്ടും ഛർധിം പിന്നെ പനിയായി
വേൻ പോയി കാണിച്ചണംട്ടോ ഇപ്പത്തെ പനി വൈറൽ പനി ആയതിനോടെ പെരേൽ ഒരാൾക്ക് ഇണ്ടായാ മതി
ആഹ്
എന്റെ ഒന്നിന് പനി പനിയാണ് ഞാൻഇന്നലെ കൊണ്ടുയി കാണിച്ചി പിന്നെ വൈകുന്നേരം വല്ല്യ കൊഴ ല്ല്യേനി പിന്നെ ഇപ്പം രാവിലെ മദ്രസ പോയി വന്നപ്പോ പിന്നിം പനിക്കുണ്ട് പിന്നെ എന്താന്നിട്ട് ഉച്ചയൊക്കെ എന്താ ഭക്ഷ ഭക്ഷണം ചോറ്റിനെ എന്താ ഉണ്ടാക്കിയേ
സ്പെഷ്യലായിട്ടൊന്നുമില്ല പിന്നെ ചീരയും പരിപ്പും കറി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സോയാബീൻ ഉണ്ടാക്കി വെച്ചിട്ട് മീൻ കറിയുണ്ട്
ഉരുളങ്കേങ്ങ് പൊരി
ഉം
അല്ലാ പെൺകുട്ടിയേക്കുന്നെല്ലേ ഈ സോയാബീനും ഉരുളങ്കേങ്ങും പൊരിച്ച അതൊക്കെ ആയൊക്കെ കറിയൊന്നും വേണ്ട
ആഹ് ഈ പിന്നെ ഇറച്ചി മീനൊന്നും ഇല്ലെങ്കി പിന്നെ ചോറും നടന്നുണ്ടെങ്കിലേ എന്തേലൊക്കെ വാണോ
അതന്നെ എന്തെങ്കിലും ഒരു സോയാബീനൊക്കെ പൊരിച്ചെടുത്താൽ മതി എന്നാ പിന്നെ ഓലിക്ക് ചോ കറിയില്ലാതന്നെ ചോറുന്നുണ്ട് ഇൻക്കൊന്നാ സോയാബീനാറഞ്ഞ സാധ നൊന്നും വല്യ ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ട്ടാണ്
ആഹ് ഇനിക്കൊരു വല്യ ഇഷ്ടല്ല അവർക്ക് ഇങ്ങനെ സ്കൂള് കൂട്ടാൻ കൊണ്ടുപോകാനും
ആഹ് ആഹ് അതെ അതെ പിന്നെ പിന്നിട്ട് എന്താ ഞാനിപ്പോ അങ്ങന്നെ ഫുഡ് ആയിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിട്ടില്ല രാവിലെ കടല കറി ഉണ്ടായിനി അപ്പൊ അതന്നെ ഉണ്ട് ഉച്ചകക്ക്
ആഹ്
പിന്നെ മീ മീന്റെ കറി കുറച്ചുണ്ട് അപ്പൊ അങ്ങനെക്കെ ഒപ്പിച്ച് പോകും ഉച്ചക്ക് രാത്രിയൊക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്
ആഹ്
ഉം ഉച്ചക്ക് വല്ലാതെ ഉണ്ടാക്കലൊന്നുമല്ല നമ്മള് ആണുങ്ങളൊന്നും ഇല്ലല്ലോ
ആഹ് ഹസ്
രാത്രിയാവുമ്പൊക്കെ പണി മതിയാക്കി ഹസ്ബൻഡ് പണിക്കു പോയതാണ് അപ്പൊ രാത്രിയാണ് പണിയൊക്കെ കഴിഞ്ഞ് വരിക
ആഹ്
രാത്രിയൊക്കെ വൈകുന്നേരൊക്കെ ചോറ് വെക്കുള്ളൂ
ആഹ്
നിങ്ങളവിടൊക്കെ എങ്ങനെ ഭക്ഷണൊക്കെ വീട്ടില് ഉണ്ടാക്കൽ തന്നെയാണോ അതോ നമ്മള് ഓർഡർ ചെയ്യ എന്താ
അല്ലല്ല നമ്മൾഒക്കെ വീട്ടിലുണ്ടാക്കല്ലാ ഓർഡർ ചെയ്യലൊന്നുമില്ല കമ്മിയാണ് അങ്ങനത്തത് അധികം ഇപ്പോൾ ഇനിയിപ്പോൾ ബ്രോ സ്റ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വീട്ടില് ഉണ്ടാക്കൽ തന്നെയാണ്
ആഹ് വീട്ടിലുണ്ടാക്ക ക്കലന്നല്ലേ ആ ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുവോ
ഞാന് എന്റെ വീട്ടില് കൊറെ ആൾക്ക ആൾക്കാരുണ്ട് രണ്ട് നാത്തൂമാരും മക്കളും ഉമ്മയും ഉപ്പേം അങ്ങനെ പത്ത് പന്ത്രണ്ട് ആൾ ക്കാരുണ്ട് അപ്പൊ നമുക്ക് ഓർഡർ ചെയ്താ മുതലാവൂല
ആ ഇവിടെ വീട്ടിലോ
ആഹ് ഞാൻ ഇന്റെ വീട്ടിലാണ്
ആഹ് കല്യാണം കഴിച്ച കൊടുക്കാണ് കല്യാണം കഴിച്ച കൊടുത്തക്ക് പോവലില്ല
അവിടെ ആ അവിടെ ഞാനും പ്രഗ്നന്റ് അയപ്പം ഇങ്ങോട്ട് പോന്നതാണ് മൂന്നാമത്തെ ഗർഭി ആഹ് അപ്പൊ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യലില്ല കെ അങ്ങനെണ്ടാവ
വീട്ടില്ണ്ടാക്കി തിന്ന്ണന്നെ ഏറ്റവും നല്ലത്
എപ്പോഴയെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടരുന്നല്ലാതെ
ആ കടെന്നൊക്കെ ഓർഡർ ചെയ്താല് എന്നത്തേൽ വെളിച്ചെണ്ണനോടൊക്കെല്ലേ ഓല്ണ്ടാക്കണ ഇതൊക്കെ ആ പിന്നെ ഞമ്മള് ആരെങ്കിലും പെ വരുന്ന നേരത്തൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അപ്പോഴൊക്കെ നക്ക് പരു ഉപകാരാട്ടോ ആ പെറത്തൊന്ന് വാങ്ങാനൊക്കെ
ത്ത ആണെങ്കിലൊക്കെ
അ നേരത്തിനെക്കെ
ഉം ഉം
അല്ലാഞ്ഞഎപ്പ ളും പ ത്അന്നും നടക്കൂല
ഉം ഉം
ഇങ്ങട്ട് എങ്ങനെ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുവോ മന്തി അങ്ങനെയൊക്കെ ഇണ്ടാക്കുവോ
ആഹക്കെ ഉണ്ടാക്കും എല്ലാം നമ്മളെ വീട്ടിലല്ല അ തട്ട് ട്ടിക്കൂട്ട് അങ്ങനെ അത് ഇണ്ടാക്കും അയിന്റെപ്പം പാളിപ്പോവും ചിലപ്പോൾ ശരിയാവും എന്തായാലും വീട്കാരകുമ്പോൾ കുഴപ്പമില്ല പുറമന്ന കാര്യം വെരണമ്മക്കാ ആയിട്ട് ഇണ്ടാക്കും
ആഹ ആ ആ പുറത്തുന്ന് ഞമ്മൾക്കിപ്പ ഞമ്മള് ഞമ്മളെ വീട്ടിലുള്ള വെച്ച കാണ്ട് വേ പെട്ടന്ന് ഇണ്ടാക്കിയല്ലേല്ലേ
ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഇരി ഇങ്ങനെ ഇര്ന്ന് ഇങ്ങനെ എന്തെിലും പറയുമ്പോളേക്കാലം അങ്ങനെ ഒരു പൂതി അപ്പോൾ റ്റോ ഒന്നുനിച്ച ല്ലാ
അപ്പൊ എന്താ കിട്ടിയെ എടുത്ത് കണ്ടണ്ട് ഇണ്ടാക്കും അയില് പൊടുന്ന പൊടും
ആഹ ഉം ഉം
ഉം
എല്ലോട്ത്തും അങ്ങനെ നമ്മള ആരെങ്കിലും എന്തെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോളാണ് എല്ലാ സാധനവും ക്കുംവെക്കണെങ്കിൽ എന്തേങ്കലും പരിപാടിയൊക്കെ വാണല്ലോ
ആഹ
അല്ലെങ്കില് വീട്ടിലിടുന്ന എന്തെങ്കിലൊക്കെ ആയിട്ട് ഒപ്പിച്ചാണ്ട് ണ്ടാകന്നെ
വിടെ മക്കക്കൊക്കെ കളറ് മാറിയാ മതി ചോറിന് എന്റെ മക്ക നോക്ക
കുറച്ച് കളർ പൊടിയോ എന്തെേലൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് കളർ മാറ്റ
ആഹ് ഓൽക്ക് കളർ മാറിയ മതി ഇറച്ചിയോ കോഴോ കോഴിയാണ് കൂടുതല് ഇഷ്ട്ടം ഇതാകുമ്പോകോഴിയാമതി
ആ ആ കോയിയാലും ഇപ്പതോൽ കറി അങ്ങനെ ഒന്നും മണ്ട ഒക്കെ പൊരിച്ച് കൊടുക്കല്ലേെ എല്ലാ
ഉം
മീനോണ്ട് ഇറച്ചൊണ്ട ഒന്നും അങ്ങനത്തെ കോളൊന്നും ഉണ്ടാവില്ലൊക്കെ കോയി പൊരി
കോഴി
ഉം പിന്നെ ഇഞ്ഞിപ്പം ബ്രോസ്റ്റോ അങ്ങനെയൊക്കെയാണല്ലോ അപ്പത്തോ മക്കൾക്ക് പിന്നെ കോഴിനോട്ന്നെ പലെ പേര് കേട്ട സാധനങ്ങളും
ലീവൊക്കെ ഉണ്ടാവകുമ്പോ ഇങ്ങനെ പറയും ഉണ്ടാക്കല്ലേ ഇതാക്കല്ലേ എന്നൊക്കെ പറ നമുക്ക് സാഹചര്യം കൂടി ഒക്കണ്ടേ ഓൽക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ
ആ മന്തി അതൊക്കെ അങ്ങനന്നെ എല്ലാ പേരേലും അങ്ങന്നെ ഇവിടെക്കെ അങ്ങനെന്ന എന്റെ മക്ക മകൾ എന്റെ രണ്ട് മക്കള് രണ്ടാമത്തോന അങ്ങനെയ ഓനിക്ക് എപ്പോഴും വേണം ചോറ്ടുത്ത് വെച്ച ച്ചാല് ഒരു കറി എന്തെങ്കിലും ഒരു കൂട്ടാനൊക്കെ കൊടുത്താല് ഓന് ഇത് ഓന് ഇങ്ങോട്ട് അപ്പ ങ്ങട്ട് ചൂടാവോന്. ഇങ്ങടെത്തുണ്ടാക്കൂല. ക്യന്നേണ്. ആ അതെ പഠിക്കാണ്. ഇല്ലല്ല. ജോലിക്കാരൊന്നും ആയിട്ടില്ല. അഹ് ഓല് ഡിഗ്രി ഡിഗ്രിക്ക് പഠിക്കാണ്. പിന്നെ പത്താം ക്ലാസ്സില്ണ്ട്, നാൽ ല്ണ്ട്.
ആഹ്.
ചെറുതൊന്ന്ണ്ട്, മൂന്ന് മൂന്നര വയസ്സൊക്കെ ആയിട്ടുള്ളു. ആളംഗലവാടി പോവും.
ആഹ് ഉം.
അ പിന്നെ ന്റെ രണ്ടാമത്തോൻക്കാണ് കൂട്ടാനും കാര്യങ്ങളും തെയാത്ത. എ ത്തറണ്ടായാലും ഓൻക്ക്‌ തെയൂല. നമ്മള് ഓ ഞ്ഞിപ്പോ ഞാനുച്ചക്കൊക്കെ നമ്മള് കറി എന്തെങ്കിലൊരു ഉപ്പേര്യോ എന്തെങ്കി മീൻപൊര്യോ അങ്ങനൊക്കെ ണ്ടാക്കി വെച്ച്ണെങ്കില് ഓൻക്ക്‌ പിന്നെ ഓന് വന്ന് എന്തെങ്കിലൊക്കെ ഓൻണ്ടാക്കും. എന്തെങ്കിലും പച്ചക്കറ്യോ എന്തേലൊക്കെണ്ടെങ്കില് ഓനെന്നെ നുർക്കി ഓന് പലേ കോൽത്ത്ലും അത്ണ്ടാക്കി ഓൻത് ന്നും അയ്നുമാണ്ടി ന്റെ വെല്യ കുട്ടി. ക്കൊരു തക്കാളി താൾച്ച് കൊട്ത്താലും മതി. ഓനാ ചോറ്ന്ന് നീച്ചോവും. ഒരൊ രോ രോ ഓരോ. ത്തര്ക്ക്‌ ഓരോതാ. എനിക്ക്‌ രണ്ടാമക്കളാ മൂന്ന് പെൺകുട്ട്യൊളും. ഉംഉം ഉം പിന്നെ.. ഏഹ് ങ്ങളെ ഹസ്ബന്റൊക്കെ എന്താ ചെയ്യണേ? ഇല്ലല്ല ന്ന് മഴല്ല. ഇന്ന് നല്ല വെയിലാട്ടോ. ആ ഇന്ന് വെയിലാണ്. ന്ന് പ്പ രാവിലെ തന്നെ കൊറേ തിര്മ്പി ചിക്കീണ്.
ഞാനുംണ്ട് ഒരുപാട് മുറ്റത്ത്ട്ട്ട്ട് ങ്ങനെ ഇരി ക്യാ.. വെയിറ്റയ്തിരിക്കാ എപ്പഴാ മണ്ടണ്ടിര്യാന്നറീല. ആഹ്.
അപ്പൊ പിന്നെ മണ്ടാനല്ലേഅത് പ്പ അല്ലോട്ത്തും കൊണ്ടോയി ചിക്കല്ലേ ഒണങ്ങാന്. അപ്പൊ ഞാനിപ്പങ്ങനെ ന്ന്പ്പൊ തി തിര്മ്പലും ചിക്കലൊക്കായിട്ട്പ്പൊ കുൾച്ചാൻകേറീല്ല. കുൾച്ചാൻ മ കുൾച്ചാനും കൂടിണ്ട്. ബാക്കിള്ള പണിയൊക്കെ കൈഞ്ഞ്.
എവിടെ ഹസ്ബന്റിനൊക്കെ എന്താ പണി? ഹസ്ബന്റ് മോല്യാരാണ്. ഓല് സ് സ്കൂൾള് ഏയ് ഇബടെ പള് ഉസ്താദാണ് ഹസ്ബൻഡ് ഓല് ഇവടെട്ത്ത് ആഹ് ഓല് ഇവടെടെത്ത് പള്ളിലെന്യാണ്. നാ ട്ടില്ണ്ട്. ഇത് കൊറേ ര ഒരു വർഷം ഒരു വർഷായി വന്നിട്ട്. ഇല്ലല്ല. എട്ത്താണെങ്കിലും എന്നും വെര്ലൊന്നുല്ല. പി ഗൾഫിലെയനി. ആഴ്ചെ ദെവസം വരും. വന്ന് പകല് മദ്രസ്ട്ട് വന്ന് കുൾ ച്ച് മാറ്റി ഡ്രെസ്സ് മാറ്റിപ്പോകും.
ആഹ് ആഹ്. അത്പ്പോ ഇന്റെ ഇന്റെ വീ ട്ടിലിന്റെ ആങ്ങള അങ്ങനെ. ന്റെ ആങ്ങള എന്നും വരും. മദ്രസ് പത്ത് മണി ക്ക് മദ്രസ് വിട്ട ഓൻ വീട്ടി വരും. പിന്നെ കുൾച്ച്മാറ്റി ളുഹുർ ബാങ്കിന് അങ്ങട്ട് പോവും പിന്നെ ചെൽപ്പൊ അസർവാങ്കട്ത്ത് പിന്നിം വരും.
ആഹ്.
പ്പം വണ്ടിഒയൊക്കെ ള്ളേനോട് ഓൽക്ക്‌ നിസ്കാരം കഴിഞ്ഞാ ഫ്രീയായി കുത്തർ ക്കുമ്പം വീട്ട്ക്ക്‌ വരും. ട്ടത് കഴിഞ്ഞ്കാണ്ട് നിസ്കാരത്തി പിറ്റത്തെ നിസ്കാരത്തിന്റെ നേരാ വുമ്പോത്ത്ന് അങ്ങട്ടെന്നെ പോവും ചെയ്യും.
അങ്ങൻതന്യാവരപ്പച്ചി...
ആഹ് ആഹ് അപ്പൊ നിങ്ങള് സം. പിന്നെ ഇജ്ജ് ഇപ്പോ അന്റെ വീട്ടിലല്ലേ
അതെയോ. ഏ ആ ഞാ ഓര് ഇങ്ങട്ട് വരലില്ല അങ്ങട്ട് പോ പോവും. ബസ് വീട്ട്ക്ക് വരും ഇങ്ങട്ട് കൊറച്ച് ദൂരണ്ട് വരാന്.
ആ അപ്പ കുട്ടി. കുട്ട്യാളൊക്കെ മദ്രസൊക്കെ അവിടെ ചേർത്തിയോ? ആഹ് ആഹ്
ഫിലേനി അപ്പ ഞാൻവട്ത്തന്നേനി
ആ ആഹ്.
പിന്നെ ഓല് പോകെ ആദ്യം പോയ അതില് ഗർഭിണിയായപ്പം ഇങ്ങട്ട് പോന്നതേനി. പിന്നെ ഓല് വന്നിട്ട് ഇപ്പോ ഞാൻ അങ്ങോടെ പോയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ മോനും മൂന്ന് വയസ്സായി രണ്ട് വർഷം ഓര് അവിടെ ഏനി. ഗൾഫില് അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയപ്പോ റസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പ ഇങ്ങട്. ഉം.
അല്ല കുട്ട്യാളാണോ ഗൾഫില്?
അല്ലല്ല ഹസ്ബൻഡേ.
ആ ഹസ്ബൻഡ് ആഹ് ആഹ് ഏ ആദ്യ ഗൾഫിന്ന് പിന്നെ വന്നാണ്ട്. ഇപ്പൊ മൊയിലിയാരായി കേയറിയതാ? ആഹാ. എങ്ങനെ ഇന്നിട്ട്? കൊഴപ്പില്ലാതെ പോവണ്ടാവൂലേ?
ആഹ് അങ്ങനെ കൊഴപ്പല്ല അങ്ങനെ പോണ്. എന്താ ആഹ് അയിക്കോട്ടെ
എന്നാ ശരി